ഹലോ
ആഹാ കേക്ണ്ട് ശെരിക്ക് ഫസ്റ്റ് ഇപ്പെങ്ങനെ മഴ തൊടങ്ങിട്ടോ?
ആഹ് ഞാന് ഇനക്കില്ലേ
ആഹാ
അല്ലെ ആഹ് ഇബടെ മഴല്ല ഞാന് ഇൻക്കറിയില്ലായിരുന്നു ഇത് സംഭവല്ല്യോന്ന്
ആഹ ആഹ എനിക്കുംമങ്ങനെ തന്നേണ് ഫസ് ഫസ്റ്റാഡ് ശെരിയായ പിന്നെ ശെരിയായി ഹലോ?
ഈ വൈഫ്രൈ വൈഫൈയായോണ്ട് റെയ്ഞ്ചേയില്ല
ആഹ ആ് ആഹ ഞങ്ങളെ വീടും ഇവടീം അങ്ങൻതന്നെണ് അയ്ന്റെ ഇമ്പടെ വൈഫൈ അല്ലട്ടോ സാധാ നെറ്റ്ന്നേണ് പക്ഷെ ശെരിക്കൊരു താഴ്ന്ന പ്രദേശത്തൊന്നുവല്ല വീട് പക്ഷെ വീടിന്റെ ഉള്ളില് അങ്ങനെ റെയ്ഞ്ചേ കിട്ടൂല ഏ് ഹ് എവിടെങ്കിലും ഒരു മൂലിയിലൊക്കെ പോ പത്ക്കെങ്ങനെ കേൾക്കും അപ്പൊ എന്ത് വെരും ഒന്നുങ്കില് അട്ക്കള ഭാത്ത്ക്ക് പൊറത്തക് വെരണം അല്ലെങ്കി അപ്പറത്ത്ക്ക് അങ്ങട്ട് പോണം ആ ഭാത്ത്ക്ക് പൊർത്ത്ക്ക് പോണം അഹ്പ്പൊ നല്ലൊരു ബുദ്ധിമു ട്ടാണ് ഞമ്മക്ക് രാത്രിയൊക്കെ കോളയ്യെണെങ്കി വയങ്കര ബുദ്ധിമുട്ടാണ്
ഇത് ഞങ്ങള് കെടകണ റൂമിലില്ല്യ റെയ്ഞ്ച് തീരേയില്ല്യ ബാക്കിള്ളൊട്ത്തൊക്കെ റെയ്ഞ്ച്ണ്ട് അപ്പ കട്ക്കുമ്പോളക്കെ ഫോണ് നോക്കുമ്പളൊന്നും ശെരിയാവില്ല അപ്പ ഞാനെന്തെയ്യും ഹാൾഡ് സോഫേലെന്നങ്ങട്ട് കട്ക്കും
ആഹ ആ് ആ ആ
നീട്ടങ്ങനെ വിളിക്കും പിന്നെ വേറെന്തെക്കെണ്ട്?
മഴ ഇമ്പടെങ്ങനെ മഴ തൊടങ്ങീട്ടോ അവിടെ പിന്നെ പെയ്തുംകോണ്ട്ക്കാണ്ല്ലേ?
അല്ല ഇബടെതാ ഇങ്ങനെ മൂടി നിക്ക്ണ്ട്
ആ് ആ ആ് ഇടെങ്ങനെ പെയ്തുങ്ങോണ്ട് ഇന്ന് പൊതുവെ മഴയേണ് രാവിലെ മുതല്
ഉം ങ്ങാ ഇബടിയതെ രാവിലെ മഴണ്ടാര്ന്ന് നല്ല മഴണ്ടാർന്ന് രാവിലെ
ആഹ ആഹ ആഹ
ഉംഹ് ഞാന് എന്തെറിയാ ദേ ഉ പ്പേരിക്ക് നുർക്കിയെച്ചേന്നു പക്ഷെ ഉപ്പേരി വെച്ചിട്ടില്ല്യ വെച്ചിണൂന്നാ ആ് ഞാന അടിച്ചൊരിട്ട് ഫോണ് ചെയ്യ്ണേന്റെ തെരക്കില് അഹ് മറ്ന്നൂന്നു ഇഞ്ഞ്പ്പൊ കെട്ടിയോപ്പം വന്ന് തൊള്ളടാതിര്ന്ന മതി
ഏയ് നോക്കിയോക്ക് ഞാന് എന്തറിയാ ഉപ്പേരി വെച്ചൂണുന്നാ വിചാരിച്ച് ന്നാ ഇന്നിട്ടിപ്പ ഞാനട്ക്കളേക്ക്ല്ലേ വള്ളം കുടി ക്കാ ബേണ്ടി വന്നപ്പണ്ട് എന്തറിയാ ഉപ്പേരി അങ്ങനെയിരിക്ണൂ
എന്താ കഥ ചെല സമയ ചെല സമയത്ത് നമ്മളങ്ങനേണ് മറവി
ആഹാ ഞാന് ഹാള് അടിച്ച് വരുമ്പോ ഫോണും ചെയ്യലോച്ചിട്ട് ഞാന് ഹാള് അടിച്ചോരാം വേണ്ടി പോ യി അപ്പൊ അവടങ്ങനെ സോഫേലിരുന്നു
ആഹ് ആഹ് ആഹ
ക്കെ എന്താലെ? ഓരേരോ ഇതെ ആഹ് അല്ല കാബേജല്ലേ അപ്പൊ അത് വേഗാവൊല്ലൊ?
ആഹ് ആഹ് അതെന്നെ എ ങ്ങനെ ഇങ്ങള് വെറകടുപ്പ് ഉപയോഗിക്കോ? അതോ ഗ്യാസിലാ പാചകം ചെയ്യാ?
വെറകടുപ്പില് ഞാന് ചോറ് വെയ്ക്കും, ചുക്ക് വെള്ളം വെക്കും, ഈ ചുക്ക് വെള്ളപ്പൊടിയില്ലേ?
ആഹ് ആഹ് ആഹ്
അത് വെക്കും പിന്നെ കുട്ടികൾക്ക് കുളിക്കാനുള്ള വെള്ളം അടുപ്പ് പ്പില് വേക്കും പിന്നെ ഇത് ലെ എന്താ വിറകടപ്പ് തന്നെ മറ്റേത് എന്താത് സാമ്പാറ് മോരുകൂട്ടാൻ അതൊക്കെ ഉണ്ടാക്കുമ്പോ അതിൽ തന്നെ വെക്കും ചെലപ്പോ ഞാന് എന്താ പറയാ പരിപ്പിടാതെ വെക്കണ് വെച്ചാ ഗ്യാസില് വെക്കും ഉം പിന്നെ വെല്ല വലിയ ചായയും കടി വെല്ല വലിയ കടിയന്ന് പറഞ്ഞ നൂൽപുട്ട് ഇഡ്ലി ഒക്കെല്ലേ ഒക്കെ അവിടെ അടുപ്പില് തന്നെ വെക്കും
ആഹ് ആഹ് എങ്ങന അറിയോ ഞാനും അങ്ങനെ തന്നെ രാവിലെ കത്തി കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ അപ്പ അങ്ങനെ ആഹ് തി കെടുംബെത്തന്നുള്ളത് അങ്ങനെയ വെക്കും ഏഹ് അങ്ങനെ ചോറ് മാത്ര ത്രം അധികം ചോറ് മാത്രമേ വെക്കലുള്ളൂ മറ്റേ റൈസ് കുക്കറില് ചോറ് ചിലപ്പോ കുട്ടികൾക്കൊന്നും പറ്റൂലാ ഞമ്മുടെ ഹസ്ബൻഡിനും തീരെ പറ്റൂല റൈസ് കൂക്കറില് വെച്ചാല്
ആഹ് ആഹ്
അങ്ങനെ ഇനി അത് എല്ലാ ദിവസന്നൊം ഉച്ചക്ക് ഉണ്ടാവില്ല അപ്പ ഉച്ചക്ക് ഇവിടെണ്ടാവുന്ന ദിവസം റൈസ് കുക്കറിൽ ചോറ് പറ്റൂല അത് വേഗം അറിയും അപ്പൊ പിന്നെ അങ്ങനെ അടുപ്പത്ത് ചോറ് അടുപ്പത്ത് വെക്കും ഞാനും അങ്ങനെ തന്നെ
ആഹ്
അല്ലാത്തതൊക്കെ ഗ്യാസ്മെ തന്നെ വെക്കും വെറകാണെങ്കിലും വേണം ങ്ങനെ വിറക് അങ്ങനെയൊക്ക കിട്ടുവോ
വിറക് അങ്ങനെ വാ ഞങ്ങള് വാങ്ങലല്ല ചെയ്യാ ഞങ്ങ ഇത്ര കാലല്ലേ അടുത്ത കൂടെക്കെ റബർ തോട്ടക്കെ ഉണ്ടായിരുന്നില്ലേ അപ്പൊ അതൊക്കെ മുറിക്കുമ്പോ എന്താ പറയാ വിറക്ക്കെ കിട്ടിയായിരുന്നു ഞാനും അമ്മായിഅമ്മയും ഉണ്ടാക്കിന്ന് ഇപ്പൊ ഒക്കെ ഫുള്ള് മുറി ച്ചിട്ട് എന്താറയാ അവര് ഈ സ്ഥലോക്കെ ഫ്ളോട്ടിന് ആക്കിട്ട് കൊടുത്തേകൊണ്ടേ ഞങ്ങൾക്ക് ഇപ്പ വേർക് ഇല്ലത്തെ ആയി
ആഹ് ആഹ് ഞാനും ഇങ്ങനെ തോട്ടത്തി നിന്ന് ഇടക്ക് പൊറുക്കി കൊണ്ടരും ചാടിയതൊക്കെ ഉണ്ടെങ്കി ഉം അപ്പ ഇങ്ങട്ട് പിന്നെ വിറക് വാങ്ങുകര ഇപ്പൊ
ഇനി എന്തായാലും ഇത് തന്നെ മതി അല്ല വിറക് വാങ്ങിയിട്ടൊന്നും ഇല്ല ഇപ്പൊ ഇവിടെ അടുത്ത് റബ്ബർ തോട്ടം മുറിച്ചപ്പോ വിറക് ഇണ്ടാരുന്ന് അതുണ്ട് പിന്നെ അങ്ങനെ ചെലവൊന്നുമില്ലല്ലോ ഉം
രാവിലെന്ന് ആഹ് കഴിഞ്ഞ പിന്നെ കഴിഞ്ഞില്ലേ അല്ലെ പിന്നെള്ളതൊക്കെ പോ ഗ്യാസ്മ്മേക്കാനുള്ളല്ലോ ചൂടാക്കാനും അതിനു ഇതിനൊക്കെ
ഞാന് എന്ത് ഇപ്പ ഗ്യാസിന് വില കൂടിന്ന് പറഞ്ഞിട്ട് ഞാന് ഗ്യാസില് വ ക്കാത്തരിക്കണില്ല ഞാൻ പകുതി ഗ്യാസില് വയ്ക്കും പകുതി ഇതാക്കുകയും ചെയ്തു കാരണം ഒര് അടുപ്പിൽ തന്നെ ഇത് ആയി കിട്ടുമ്പോഴേക്കും നമുക്ക് പ്രാന്ത് വരുവെ
പിന്നെ അപ്പൊ അങ്ങനെ അയിതെന്നെ നിക്കണം ഒന്നായിട്ട് ഒന്നാവുമ്പോതേനും അങ്ങനെ നിക്കണ്ടേ ഒരുപാട് സമയം നിക്കണ്ടേ
പിന്നെ പൊതുവെ നമ്മള് എന്താ പറയാ അമ്മായിയമ്മ
ആഹ്
അറിയോ വറക് ചിലവാവണേന് ഗ്യാസ് ചിലവാവണേന് അതക്കെ പറയുമ്പോ ദേഷ്യങ്ങട്ട് വരും ഉം ഉം അല്ലേ ഞാൻ എന്താ അതെന്താന്നറിയോ എന്റെ അല്ലെ എന്റെ ഹുസ്ബൻഡ് എന്താ പറയാ അവര് ആ അ അം അമ്മ കൊണ്ടുവരും അമ്മ കൊണ്ടുവരാറ്ഞ്ഞ അമ്മടെ ആങ്ങൾടെ മോന് ചെറിയ കുട്ടിയാകുമ്പോ അവൻന്റെ അമ്മ മരിച്ചിരുന്നു
ആഹ് ആഹ്
അപ്പൊ ആ കുട്ടീനെ അമ്മയാണ് നോക്കണത് ന്റെ അമ്മായിമ്മ
ആഹ് ആഹ്
അപ്പൊ അത് കാരണം ആ കുട്ടിക്ക് ന്താ അവര് രണ്ടാം നമ്മണ്ട് പക്ഷെ അവര് നോക്കി ഇല്ല വെക്കില്ല ന്നുള്ളര് മൊതല് എന്താ റ് യ പേടിച്ചിട്ട് ഇവരെന്ത് ചെയ്തു ഞങ്ങളുടെ ഒപ്പം നിർത്തി
ആഹ് ആഹ് ആഹ്
അപ്പൊ അവര് പറഞ്ഞത് അവന് ന്താ അവൻ ബടെ നിന്നോട്ടെ ഞാൻ സാധനങ്ങളും കൊണ്ടുവരാന്ന് ന്റെ കെട്ടിയോനോട് പറഞ്ഞു
ആഹ് ആഹ് ആഹ്
അപ്പ അത്
ആഹ് ആഹ് ആഹ്
ന്താ റ് യ അതന്നെ ഇതാക്കി അതായത് ന്താ റ് യ അവര് കൊണ്ടുവര്റ്റേ ന്ന്ള്ള ഒരു യി
ആഹ് ആഹ് ആഹ് ഉം ഉം ഉം
അപ്പം അങ്ങനെ എന്താറയ അപ്പ അവര് ചെലവിന് കൊണ്ടുവരുമ്പോ അവര് സാനങ്ങൾ കഴിയുമ്പോ പറയും
ഉം ഉം അങ്ങനെണ് ല്ലേ ആഹ് ആഹ് ആഹ്
ആഹ് അപ്പൊ എന്താ റയാ ആ കുട്ടി പത്ത മുപ്പത് വയസ്സായിന്നുട്ടോ പക്ഷെ ആ കുട്ടി ക്ക് കുടുംബം വേണം വീട് വേണം ന്നെത് വിചാരില്ല ത്രക്ക് ബുദ്ധിയാ കുട്ടി ചെറ്പ്രായത്തില് കൊണ്ടടക്കും
ഏഹ് അല്ല ഞ്ഞിപ്പോ ഒരു കല്യാണൊക്കെ കഴിച്ചച്ച് ഇതാവാനായില്ലല്ലേ മു
അല്ല അവന് ത വീട് വീട് വെക്കാൻ തറക്കെ ഏഹ് കെട്ടീണു
ആഹ് ആഹ് ആഹ്
ഉം
ഏഹ് അല്ല മുപ്പത് വയസായിന്നൊക്കെ പറഞ്ഞപ്പൊ കല്യാണം കഴിച്ച് ആവാനായി അല്ലെ
ആഹ് അവന് ഒരു കുടുംബം ന്നോക്ക ആവണ്ടതായിരുന്നു പക്ഷെ ഓന് കിട്ടിയത് ടൂറ് പൂവ്വ ഇതൊക്കെ തന്നെ അവന് പണിയുള്ളൂ
ആഹ് എങ്ങനെ എങ്ങനെ ആർബാടായിട്ട് ചെലവഴിക്കും ല്ലെ
ആഹ് ആഹ് ആകെ പത്ത്
വിങ്ങില്ലാതെ അങ്ങനെ ചെലവാക്കും
ആഹ് അതന്നെ സംഭവം അവന് ആ ഈ ഇതിന്റെക്കെ ഓരോ പണിയോളാണ് എന്താ സെയില് പോലെ നടത്തണ പണിയോളൊക്കെണ്
ആഹ് ആഹ് ആഹ്
ഉം അപ്പൊ ആ കുട്ടി അയിനനുസരിച്ചി റ്റ് നടക്കും എന്താ അയിന് പറഞ്ഞൊട്ത്തിട്ട് മനസ്സിലാവണില്ല
ഉം ഉം
ഉം
എന്തപ്പ ചെയ്യാ ന്ന ന്ന നന്നായി വരുന്നോല് നന്നായി വരോലോ അപ്പൊ നമ്മക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ ല്ലെ പിന്നെ ഈ അമ്മമാരുണ്ടാവുമ്പോ പിന്നെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ്ങ്ങോടും നിക്കും പിന്നെ പറഞ്ഞിട്ടും കാര്യല്ല
ആഹ് അപ്പൊ അവര് സാനങ്ങൾ കൊണ്ട് വരുമ്പോ നമ്മൾ അയിനനുസ രിച്ചിട്ട് ചിലവാക്കിട്ടി ഇക്കാണെങ്കിൽ എന്താ റയ ഞാൻ പൊതുവേ എന്താ അങ്ങനെ ഇതാക്കല്ല കാരണം കൊറച്ച് തോനെ സാനങ്ങൾ ഇണ്ടാക്കും. ഇപ്പൊ വൈന്നേരത്ത്ക്ക് വേറെ ഭക്ഷണം ആണെങ്കിലും ഞാന് കൊറച്ച് തോനെ ഉണ്ടാക്കി വക്കും. ഇനി ആരെങ്കിലും അഥവാ ഉച്ചിക്കൊക്കെ കഴിക്കാൻ വന്നാലോ ച്ച് ട്ട് അപ്പൊ അവര് പറയും എന്തിനാ ഇത്ര തോനെ ഉണ്ടാക്കിയെന്ന് പറയും. ഇപ്പ രാവിലെ ഉണ്ടാക്കിയ ഇഡ്ലി ഇതാ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചപ്പാത്തി ഇതാ രിക്ക്ണു പക്ഷെ എന്തറിയാ ഇനി കുട്ടികൾക്ക് വൈകുന്നേരത്ത് ക്ക് അവാണെങ്കിൽ അത് ഞാൻ കൊടുക്കും ചൂടാക്കിയിട്ട്
ആഹ് ആഹ് ആഹ് ആം
അമ്മായിമ്മ അത് വന്ന് കണ്ടാ അപ്പൊ അവര് പറയും എന്തിനാ അത്ര തോന്നയുണ്ടാക്കിയെ ചോദി
ആഹ് ആഹ് അയ്യ് ഞമ്മക്ക് അപ്പൊ അത് കേക്കുംമ്പോ അങ്ങനെ ദേഷ്യം വെരും അയെങ്ങനെ നമ്മളെ ഇനി ക്ക അങ്ങന വിട അങ്ങനല്ല ഞമ്മളെ മേല്ക്ക് ഭരണം വെരുംമ്പോ അത് ചെലര് അങ്ങനെ ഇഷ്ടപ്പെടൂല
ആ അയന്നെ സംഭവം ഉം ഞാൻ നിക്ക് പെട്ടെന്ന് ദേഷ്യം വെരും കാരണം ഞാനത് ഹസ്ബൻഡാണെങ്കിലും അതെ എന്തെങ്കിലും പറഞ്ഞാ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വെരും പിന്നെ ഒന്നാമത്തെ കാര്യം ഞാന് പണികള് ചെയ്തോണ്ടിരിക്കണേ ഇതിലില്ലേ കുട്ട്യോള്ട് ഇങട്ട് വന്നിട്ട് കുട്ട്യോള് ആയെ ഇൻ്റെ ഹസ്ബൻഡായാലും എന്തേലുങട്ട് സംസാരിക്കുമ്പോ ഇക്ക് കലി ഇങ്ങന വെരും കാര പണികള് ഒരുങ്ങിട്ടുണ്ടാവില്ല അയില് ഞാൻ അങ്ങട്ട് പ്പ ഇന്നിപ്പ രാവിലെ അം ഇജ്ജാണ് ഇവിടുന്ന് എറങ്ങിപ്പോയത് ഞാന് ഡ്രസ്സൊ ക്കെ എടുത്ത് കൊടുത്ത് ഒക്കെ ഒ ഒന്നും ചെയ്യില്ല അതായിത് തിരുമ്പി ഒണ ക്കി അലമാരയിൽ വെച്ചിട്ടുണ്ടെങ്കിലും അവര് അയ്ന്ന് എടുത്തിട്ട് ഇടില്ല അപ്പൊ അവരില്ലേ എന്ത് എന്നെ വിളിക്കാൻ നിക്കും പൂവാനും പോവോണം നേരത്ത്
ആഹ് ആഹ് ആഹ് അയൺ അയൺ ചെയ്തോടു ക്കും വേണോം
അല്ല അയണ് ചെയ്യൊന്നില്ല അത് എപ്പളെങ്കിലൊക്കെ ചെയ്യൂ അയിലി ഇന്ന് രാവിലെ ഞാനവിടെ ബെഡില് വെച്ചിട്ട് ഞാന് എന്തറയാ തിരുമ്പാനറങ്ങ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ നിക്കാരുന്നു അപ്പൊ ഉണ്ട് വിളിക്കുണു ഡ്രസ്സ് എവിടെ വെച്ചു അല്ലേ ഞാന് ബെഡിലില്ലേ ചോദിച്ചു അയില് അങ്ങട്ട് തൊടങ്ങീ ഹാ അപ്പ ഞാൻ പറഞ്ഞു എന്താ ഇക്ക് ഇവിടെ വേറെ പണികളുണ്ട് ഇങ്ങൾക്ക് ഒറക്ക ഒരുക്കി തന്നിട്ട് മന്ഷ്യന് ഭ്രാന്ത് വരാൻ തൊടങ്ങി അപ്പ ആ അപ്പ അയ്ന് ദേഷ്യപ്പെട്ടിട്ടന്നെ പോയത് ഊച്ചക്ക് ഫുഡ് കഴിക്കാൻ വരോന്ന് അറിയില്ല ഉം
അയ് നമ്മൾ എങ്ങനെന്നറിയോ പ്രതീക്ഷിക്കാതെ ഒന്നുണ്ടായിട്ടുണ്ടാവില്ല ഞമ്മളാണ്ട് പറയും അത്രേള്ളൂ
ആ ഒന്നാമത്തെ കാര്യം നിക്ക് എന്താന്നറിയോ ഞാൻ പണികളൊരുങ്ങീട്ടില്ലങ്കി എനിക്കൊരു ജാതി പ്രാന്താണ് കാരണം എനിക്ക് പൊതുവേ മെല്ലെ മെല്ലെ പ ഇള്ളൂ ഞാൻ കുളിയും തൊട കുളിക്കലൊക്കെ കരീംമ്പരേക്കും മൂന്ന് മണിയാവും പിന്നെ ഇരിക്ക നൊന്നും ടൈമും കിട്ടില്ല
ആഹ് ആഹ് ആഹ്
മ്
ന്നാല് ഒക്കെട്ടോ
പിന്നെ ആഹ് ശരി ന്നാ
എന്ന